ഹ
കേക്കാമോ
ആഹ് കേക്കാം
എന്തയ്യായിരുന്നു
ഞാനിവിടെ ആഹാരം കഴിച്ചോണ്ടിരിക്കുവായിരുന്നു
ദയി
എന്തോ
എന്തുവാ കഴിക്കുന്ന
ആഹ് ഇന്ന് കഴിക്കാൻ താമസിച്ചു പോയി ഞാനിവിടെ രാത്രി ചോറായിരുന്നു കഴിച്ചേ നീ കഴിച്ചായിരുന്നോ
ആഹ് ഞാൻ കയിച്ചു
എന്താ കഴിച്ചേ
അൽഫാ മന്തി മന്തി ഇഷ്ട അല്ലേ
പിന്നെ മന്തി ഇഷ്ടല്ലാത്ത ആൾക്കാരുണ്ടോ
വേറേത് ഫുഡ്‌ ഇഷ്ടമുണ്ട്
ആഹ് എനിക്ക് എനിക്ക് എന്റെ ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം എന്ന് പറയുന്നത് ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി അത് അതൊരു വികാരം തന്നെയാണ് നിന്റെയോ
ആഹ് ഇപ്പം മറ്റേ ഇതില് കണ്ടിട്ടില്ല നമ്മൾ ട്രിവാൻഡ്രം കൊല്ലത്ത് ചിക്കൻ ബിരിയാണി സ്വന്തം ബിരിയാണിയല്ല ഈ മലപ്പുറം ജില്ലയിലും കണ്ണൂർ ജില്ലയിലൊക്കൊള്ളോർക്ക് തിരുവനന്തപുരത്ത് ചിക്കൻ ബിരിയാണി അവര് പറയുന്നത് ഇടയ്ക്ക് പൈനാപ്പിൾ ഒക്കെ ഉള്ളതൊണ്ട് അത് ബിരിയാണി അല്ലാത് നെയ്ച്ചോറും ചിക്കൻ കറിയാ ആണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുന്ന കണ്ടിട്ടുണ്ട്
ആഹ് അത് ആയിരിക്കാം പക്ഷേ ഞാനിപ്പോ അവിടെന്നുള്ള ആഹ് ബിരിയാണി കഴിച്ചിട്ടില്ലാത്തോണ്ട് ഈ ബിരിയാണി തന്നെയാണ് എന്റെ എപ്പോഴത്തേം ഇഷ്ടഭക്ഷണം ചിലപ്പോ പറയാൻ പറ്റത്തില്ല ഞാനീ ഇനിയിപ്പോ കോഴിക്കോടോ മലപ്പുറത്തോ പോയി ഒരു ബിരിയാണി കഴിക്കുമ്പോ ചിലപ്പോ എനിക്ക് അതിൽ അതിലോടായിരിക്കാം ചിലപ്പോ കൂടുതൽ ഇഷ്ടം തോന്നുന്നേ അതെനിക്കിപ്പോ പറയാൻ പറ്റത്തില്ല
പക്ഷേ ഇവിടെക്കെ ആഹ് ഒരുപാട് ആഹ് ബിരിയാണിന്ന് പ്രസ്സാ ആഹ് അവിടുത്തെ സ്റ്റൈലിലുള്ള തന്നെ ബിരിയാണികൾ ഇപ്പ ഉണ്ട് എന്നിട്ടും ആൾക്കാര്ന്താണ് അങ്ങനെ പറയുന്നന്ന് അറിയില്ല
അതെ അതെ കോഴിക്കോട് മലബാർ ദം ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കടകൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ വളരെ പ്രസിദ്ധമാണ് അല്ലെ
പിന്നെ അഹ് പിന്നെ നമുക്ക് ഇങ്ങോട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുമ്പൊ ചായക്ക് കഴിക്കാൻ വേണ്ടിട്ട് അഹ് ആഹ് സൈഡിലോട്ടാണെങ്കിൽ ഒരുപാട് ഫുഡ്കളുണ്ട് ചായ്ക്ക് കയിക്കാൻ വെറൈറ്റി ഉണ്ട് മലപ്പുറം മലപ്പുറത്ത് ഒക്കെ ആണങ്കിൽ തന്നെ അവരുടേതായിട്ടുള്ള കൊറെ സംഭവങ്ങളുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെ അത്രക്കില്ല നമുക്ക് സ്വന്തംന്ന് പറയാൻ വേണ്ടിട്ട് അങ്ങന ഉള്ള സംഭവങ്ങളൊന്നും ഇല്ല
ആഹ് അത് ശരിയാണ് ഒരുപാട് പ്രത്യേക തരത്തിലുള്ള അതായത് നമ്മള് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത തരത്തിലുള്ള കോമ്പിനേഷൻ ഉള്ള വിഭവങ്ങൾ ചായയോടൊപ്പം കഴിക്കാനായിട്ട് മലബാർ പ്രദേശത്ത് കൂടുതലായിട്ട് കണ്ട് വരാറുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടില് ഇത്തരം തെക്ക് വരുമ്പോഴേക്കും എപ്പോഴും ആഹ് ഒരു അത് വളരെ പരിമിതമാവുന്നു ഒരഞ്ച്
ഇവിടെ എപ്പോഴും ഉള്ളത് വടാ പഴംപൊരി ഏഹ് ഉള്ളിവട പരിപ്പ് വട അതൊക്കെ മാത്രം പക്ഷെ ആഹ് അങ്ങോട്ടേക്ക് പോകുമ്പോത്തേക്ക് മറ്റേ ഏലാഞ്ചി അതുപോലെ തന്നെ മൈദ വെച്ചിട്ടാണെങ്കിലും ചിക്കൻ വെച്ചിട്ടാണെങ്കിലും മാവ് വെച്ചിട്ടാണെങ്കിലും കുറെ വെറൈറ്റി ആണുള്ളത് നമുക്ക് ഇവിടെ അടയും മറ്റേ ഇവിടെ അടയൊക്കെ ഉണ്ടാക്കുമ്പോ അവര് വേറെ സ്റ്റൈലില് വേറരു
അതെ അതെ അവര് കൂടുതലും ഏഹ് വെജിറ്റേറിയൻ അല്ല നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള പലഹാരങ്ങളാണ് കൂടുതൽ ഉണ്ടാക്കാറുള്ളത് ഇപ്പൊ നോമ്പ് തുറക്കുന്ന സമയാവുമ്പോഴൊക്കെ തന്നെ ഒരുപാട് പുതിയ തരം ഏഹ് ഭക്ഷണങ്ങളുടെ ഒര് നിര തന്നെ നമുക്ക് പല ചിത്രങ്ങളിലും കാണാൻ സാധിക്കുന്നുണ്ട്
അത് പുതിയതരം ഭക്ഷണല്ല അവര് അത് പണ്ട് മുതലേ അത് ആ മലബാർ ഏരിയയില് ഹാ അവര് പണ്ട് മുതലേ ഉണ്ടാക്കുന്ന ഭക്ഷണല്ലെ അത് നമുക്ക് പുതിയതായിട്ട് തോന്നുന്നതാണ്
അതെ അതെ ഓരോ പ്രദേശത്തും ഓരോരോ ഭക്ഷണം എപ്പോഴും ഒരു പ്രത്യേകത ഇണ്ട് ഇപ്പോ ആഹ് സദ്യയുടെ കാര്യം പറയുകയാണെങ്കിൽ തെക്കന്റെ സദ്യയല്ലാതെ വേറൊരു സദ്യയും ഇല്ലെന്നല്ലേ പറയുന്ന
ഇവിടെക്കെ സദ്യക്കാണെങ്കിൽ പരിപ്പാണ് ഒഴിക്കുന്നത് പക്ഷെ ആ സൈഡിലോട്ട് പോകുവാണെങ്കിൽ സാമ്പാറാണ് ആദ്യമൊയിക്ക
അതെ അവർക്കൊരു ചിട്ടാവട്ടമില്ല അവര് സദ്യ എന്ന് പറഞ്ഞ് കുറേ കറികൾ ഉണ്ടാക്കി കൂട്ടി വച്ചിട്ട് അല്ലാതെ സദ്യക്ക് ചിട്ടവട്ടം ഉണ്ട് ആ ചിട്ടവട്ടം പാലിച്ചല്ല അവർ എപ്പോഴും സദ്യ വിളമ്പാറുള്ളത് കഴിക്കും കഴിക്കാറുള്ളത്
നമുക്കാണെങ്കിൽ ഇല ഇടുന്നത് തൊട്ട് ഇഞ്ചിക്കറി എവിടെ വെക്കണം നാരങ്ങ എവിടെ വെക്കണം അങ്ങനെ കറക്റ്റ് ഓർഡറുണ്ട് അതുമല്ല പെട്ടെന്ന് പെട്ടന്നാണ് കല്യാണത്തിലൊക്കെ പോകുവാണെങ്കിൽ നല്ല സ്പീഡിൽ കഴിച്ചാൽ മാത്രമേ ഫുള്ള് കഴിക്കൂ കഴിയ്ക്കാൻ പറ്റൂ
അതെ അതെ ഒന്ന് കഴിച്ചു വേഗം കഴിച്ചില്ലെങ്കിൽ അടുത്ത തവണ ഫുഡ് വരുമ്പോഴേക്കും നമുക്ക് മേടിക്കാൻ പറ്റത്തില്ല ഇല്ലെങ്കിൽ കഴിച്ച ഫുഡ് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കേണ്ടി വരും പായസമൊക്കെ ആണെങ്കിൽ പോലും ഒരു പായസം കഴിച്ച് വെച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ രണ്ടാമത്തെ പായസം തൊട്ട് ബാക്കിൽ എത്തും ഉണ്ടില്ലെങ്കിൽ ഏറ്റവും അവസാനം എല്ലാം കൂടെ കുഴച്ചു കഴിക്കേണ്ട ഒരു അവസ്ഥ വരും
പിന്നെ അങ്ങോട്ടുള്ള പ്രത്യേകത എന്ന് പറയുമ്പം നമുക്ക് ഇപ്പ കാസർഗോഡാണേലും കണ്ണൂർ ആണേലും സദ്യയുടെ കൂടെ ചിക്കൻ കാണും അവര് നമ്മടെ സ്റ്റൈലിലും അല്ലാ ചിക്കൻ വയ്ക്കുന്നേ അവര് തേങ്ങ തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചിക്കൻ കറിയും ഉണ്ട് പിന്നെ അവര് മെയിനായിട്ട് രണ്ടു തരം ചിക്കൻ കറിയ വെക്കുന്നേ ഒന്ന് കുറെ തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള ചിക്കൻ കറി ഒന്ന് ചിക്കൻ പുളിയും മുളകും ഇവിടെ നമ്മള് മീൻകറിയല്ലേ മീനല്ലേ പുളി മുളകും വെക്കുന്നേ പക്ഷേ ആ കണ്ണൂര് കാസർഗോഡ് സൈഡില് ഒക്കെ പുളിയും മുളകും വെക്കും
അതെങ്ങനെയാ നല്ല ടേസ്റ്റുള്ളതാണോ അതോ
ഏഹ് നല്ല ടേസ്റ്റ് ആണ് പക്ഷെ അവിടെ അത് മാത്രൊള്ളൂ നമ്മുടെ നോർമൽ ചിക്കൻ കറി അവിടെ ഇല്ല വളരെ കുറവാണ് അവിടെ മറ്റേ ആൾക്കാരൊക്കേ കൂടുതലും ഇതാണ് ഉണ്ടാക്കുന്നത് ഇപ്പം എന്തെങ്കിലും ഫംഗ്ഷൻ ആണെലും കല്യാണം ആണെങ്കിലും പാല് കാച്ചാണെങ്കിലും അവിടെ ചോറിന്റെ കൂടെ ആഹ് ചിക്കൻ കറിയ മസ്റ്റ് ആണ്
ഉം അതൊക്കെ ഓരോരോ അവരവരുടെ ഇഷ്ടമായിരിക്കാം പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടൊരു ഒരു രീതിയുണ്ടല്ലോ പണ്ട് കാലം തൊട്ടേ അപ്പം അതിപ്പഴും നില നിർത്തി പോകുന്നു
പക്ഷെ എനിക്ക് സദ്യയുടെ കൂടെ ചിക്കൻ കറി ഉള്ളത് എനിക്ക് ഇഷ്ടമാണ്
ഒരേ ആഹ് ഇപ്പൊ പലയിടത്തും ഇപ്പോൾ അങ്ങനെ കാണാറുണ്ട് ഇപ്പോ ഓണത്തിനാണെങ്കി ഇപ്പോ ഓണത്തിന് ഒരു സ്ഥലം ആഹ് ചിക്കൻ കറിയോ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈയോ എന്തൊങ്കിലൊക്കെ ഇപ്പഴും വയ്ക്കാറുണ്ട് ഇല്ലേ ഇപ്പ വെച്ച് തുടങ്ങീട്ടുണ്ട് ആഹ് പണ്ടൊക്ക ഏഹ് ബർത്ത്ഡേ പാല് കാച്ച് ഒക്കെ അങ്ങനെയുള്ള ഏഹ് ചടങ്ങുകളിലൊക്കെ ഏഹ് ഫുൾ വെജിറ്റേറിയൻ ആയിരിക്കും നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു ആഹാരവും ഉണ്ടാവത്തില്ല പക്ഷെ ഇപ്പോഴൊക്കെ ഏഹ് പാല് കാച്ചാണെങ്കിലും ഏഹ് ഇപ്പം ബർത്ത്ഡേ ആണെങ്കിലും ഒരു ഏഹ് ഫ്രൈഡ് റൈസ് ചിക്കൻ കറി അങ്ങനെ എന്തെങ്കിലൊക്കെ ഏഹ് നോൺ വെജ്ജിലോട്ട് ഇപ്പോ മാറിട്ടുണ്ട്
നോൺ വെജ്ജെ ഒള്ളൂ ഇപ്പൊ ഞാൻ വെജിറ്റേറിയൻ അങ്ങനെ കാണാറില്ല ഇപ്പൊ ആകെ മറ്റേ മരണ ശേഷമുള്ള കുളിക്കും അതുപോലത്തെ ചടങ്ങാണ് വെജിറ്റേറിയൻ ഉള്ളത്
ആഹ് അത് ശരിയാണ് ഏഹ് പക്ഷെ ഞാൻ ഈ എടക്ക് ഒരു വീട് പാല് കാച്ചിന് പോയപ്പോ അവിടെയും ഏഹ് വെജിറ്റേറിയൻ ഫുഡായിരുന്നു ഉണ്ടായിരുന്നത് ഫ്രൈഡ് റൈസും ഏഹ് പിന്നെ ഗോബി മഞ്ചൂരിയായിരുന്നു കുറേ നാളുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഏഹ് ഇങ്ങനെ ഒരു ചടങ്ങിൽ ഏഹ് ഏഹ് മാംസാഹാരം ഉപയോഗിക്കാത്തത് കാണുന്നുണ്ട്
ടേസ്റ്റാണ്
എന്തോ കേട്ടില്ല
ഗോബി മഞ്ചൂരിയനും ഈ കറിയായി കറി വെച്ച് കഴിക്കാൻ നല്ലതാണ് നല്ല ടേസ്റ്റ് ആണല്ലോ അത് കഴിക്കാൻ അതുപോലെ കോളിഫ്ലവർ ആണെങ്കിലും
അതെ അതെ അത് എനിക്ക് പനീർ ഇഷ്ടവാ പനീർ ബട്ടർ മസാല അഹ് വെജിറ്റേറിയൻ ഫുഡുകളില് ഞാന അത് കഴിച്ച് ഞാൻ അതിൻ്റെ വലിയൊരു ആരാധകനായി മാറി എനിക്കതിന്റെ ആഹ് ഒരു ടേസ്റ്റ് എന്റെ നാവില് എപ്പഴും ഇണ്ടായിരിക്കും ഇഷ്ടമാണോ നിനക്കത്
അഹ്
നീ കഴിച്ചിട്ടുണ്ടോ
ഞാൻ കഴിച്ചിട്ടുണ്ട് എനിക്കിഷ്ടാ
ഇഷ്ടവല്ലെ ഓ ആയിക്കോട്ടെ
ആ ഏത് എന്താണോ ഇഷ്ടം കഴിക്കാൻ വടയാണോ പരിപ്പ് വടയാണോ?
എങ്ങനെ ഇക്ക് ചായയോടൊപ്പം. ഏറ്റവും ഇഷ്ടം പരിപ്പ് വടയാണ് വടകളിൽ പരിപ്പ് വടയാണ്. പിന്നെ വാഴക്കപ്പോം കഴിക്കാറുണ്ട്. എന്നിരുന്നാലും പരിപ്പുവടയോടാണ് കൂടുതല ഒരു പ്രത്യേക ഇഷ്ടം നിനക്കോ
പഴമ്പൊരി കട്ലറ്റ്
എന്തോ
പപ്സ്, കട്ട്ലറ്റ്.
ഓ മുട്ട പപ്സൊക്കെ ഉണ്ടാക്കാനറിയാവോ? ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ?
ഓ ഉണ്ടാക്കിട്ടുണ്ട് നീ നീ നോക്കിട്ടില്ലേ.
ഇല്ല ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഉം സാധാരണ പരിപ്പ് വടയും വാഴക്കപ്പൊക്കെ മാത്രേ വീട്ടില് ഉണ്ടാക്കിയിട്ടൊള്ളു. മുട്ടപപ്സൊന്നും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. എന്നിട്ടെങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടാക്കിട്ട് ഇഷ്ടമായൊല്ലാം
നല്ലതായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പ റ്റും റെസിപ്പി വാണെങ്കിൽ ഞാൻ പറഞ്ഞ
ഉം എനിക്കൊന്ന് ഉണ്ടാക്കണന്നുണ്ടായിന്നു.
മുട്ടപപ്സ് നമ്മള് മൈദയാണ് യൂസ് ചെയ്യുന്നത് മൈദ ആരോഗ്യത്തിന് ഹാനികരമാണെങ്കിലും നമ്മള് പ പ്സൊക്കെ ഉണ്ടാക്കുമ്പോ മൈദ തന്നെ വേണോലോ
അതെ അതെ അതെ
ആദ്യം നമ്മള് ഇപ്പൊ നമ്മക്ക് കടയില് മറ്റേ പപ്സിന്റെ ഷീറ്റ് ഒക്കെ വാങ്ങാൻ കിട്ടും അങ്ങനെതാണ് കൊ റച്ചൂടെ നല്ലത് മാവൊന്നും കൊഴക്കാൻ അറിഞ്ഞൂടാത്തവർക്ക്. ആ ഷീറ്റ് വാങ്ങുന്നതാണ് നല്ലത് ആ ഷീറ്റ് ഉണ്ടെങ്കിൽ എളുപ്പമാണ് ഉള്ളി വഴറ്റി. മൊളകും അതുപോലെ മൊളക് പൊടിം മല്ലിപ്പൊടി അതുപോലെ മസാലകളൊക്കെ ചേർത്ത് നല്ലപോലെ വയ് റ്റി ആ ഷീറ്റ് ഉണ്ടെങ്കിൽ മുട്ടയും കൂടെ പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ച് ഉം. ആ ഷീറ്റില് ഉള്ളിയും ആ മസാല എല്ലാം കൂടെള്ള ആ ഉള്ളി. ഇട്ട് മുട്ടയും കൂടെ വച്ചാക്കി ഇപ്പൊ ഓ ഓ ഓവനൊന്നും ഇല്ലെങ്കി തന്നെ നമുക്ക് ഇഡലി കുട്ടകത്തിൽ വെച്ചിട്ട് റെഡിയാക്കി ടു ക്കാം പറ്റും പക്ഷെ ഹേ ആ ഷീറ്റ് വാങ്ങാതെ ഇപ്പ മാവ് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ കൊറച്ച് ടാസ്കാണ്
ഇപ്പൊ ഇഡലി കുട്ടകത്തിൽ വെക്കുമ്പോ ഇപൊ മൊരിഞ്ഞു വരൊ?
ഈ കുട്ടകത്തിൽ ഒരു തവണ നമ്മൾ വെച്ചപ്പൊ മൊരിഞ്ഞു വന്നായിരുന്നു ഈ എടക്ക് വെച്ചപ്പൊ മൊരിഞ്ഞു വന്നില്ല. പിന്നെ എല്ലാരും വീട്ടിലും ഓവൻ അതുപോലെ. എയർ ഫ്രയർ ഒന്നും കാണത്തില്ലല്ലോ അപ്പൊ എയർ ഫ്രയർ ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മള്. ഇഡ്ലി കുട്ടകത്തിലൊക്കെ അല്ലെ ചെയ്യാൻ പറ്റു.
അതെ അതെ അതെ ഉള്ളത് കൊണ്ട് ഓണം പോലെ
ന്നാ ശരിയെന്നാ. ഫുഡ്‌ കഴിച്ചിട്ടെന്നാ ജോലി ചെയ്തക്കോ ശരി
ആഹ് അതെ അതെ കാണും